ഹലോ.
ആഹ് എന്ത് പണി.
ഹലോ ആ. പ്പോ കേക്കുണ്ടോ നല്ല മഴ ആയിട്ടേ സൗണ്ട് കുറവാണോന്ന്.
ആ ആ. മഴൺണ്ടോ എന്താ നല്ലർത്തനം ഉറങ്ങിയിട്ടില്ല.
ഇല്ലയ് കടന്ന്ട്ടില്ല.
ആഹ്
അട്ക്കളീക്ക് ഇങ്ങനെ എർങ്ങാപ്പോ.
അയ് സെര്.
മക്കള് വര്ന നേരത്തന്നെ നല്ല മഴല്ലെ.
ആ അതാണില്ലതേ. മകനാണെങ്കില് ഇഞ്ഞി അങ്ങട്ട് പോണ്ടായരും ഓല് ഓൻ പൊ എ ഇത് കൊണ്ടോലുണ്ടോ കോട്ട് റെയിൻകോട്ട്.
അല്ലേ ഞാൻ കൊടത്തക്കാ റെയിൻകോട്ടായാല് നഞ്ഞ പിന്നെകെദ്യേടാണ് അറങ്ങുമ്പോ. കേതൈടാണ് അർഞ്ഞണ്ടേയ്.
ആഹ് ഇപ്പൊ അയിന്. ചെറിയ കുട അല്ലെന് വല്ല്യാ മറ്റേ കുടയാണ് ബാഗിൽ ഇടാൻ പറ്റൂല.
അ ഒന്ന് പിന്നെ അങ്ങെനെ അകൊക്ക ഇല്ലാതെ മറ്റേ കൊട ഇണ്ടാവല്ലോ. കുട്ട്യെളൊക്കവ്ടെന്നെ
യു നോ ദാറ്റ് ചെറ്യേ കൊക്കക്കോടെണെ. ഞാനാക്കി കൊട്ക്കെല്ല് ആക്കി കൊട്ക്കേലേതിക്കാണ് ഞാനാ കൊക്കക്കോട വാങ്ങേം ചെയ്തു പിന്നെ മറ്റോൽക്കൊക്കെ ഏതുവാണ് കോട്ടുവാണ് റെയിൻകോട്ട് ആണ്
ഉം വിട്ട് വരുന്ന സമയത്ത് അറിയില്ല ഏത് സമയം അറിയില്ല ചിലപ്പോ ഓള് ഒറങ്ങണ നേരായിക്കാരം
ആഹ്
അപ്പൊ ഞാന അങ്ങനെ ഓന്റെ ബാഗിൽ വെച്ചെടുത്തക്കാ
ഓലൊക്ക കോട്ടും ഉണ്ടാവല അണിച്ചും മണ കോട്ട് എന്നൊക്കെ പറഞ്ഞ കോട്ട് വാങ്ങണ്ടേ
ഉ കോട്ടുവിടണ്ട് രണ്ടാൾക്കുണ്ട് പക്ഷേ ഓന് കൊണ്ടാവൂല ഇബടന്നെങ്ങനെ സൈക്കളോട്ടിക്കളിച്ച്മ്പോ കൊണ്ടോവുന്നല്ലാതേ ആദ്യക്കെ കൊണ്ടോയിനു ഇപ്പ മടിയ കൊണ്ടവാ
ഏഹ് മറ്റോര് കോട്ട് കോണ്ടോണകാണാ ഈ മയയും നല്ല മയയും പറയും മറ്റക്ക മറ്റേ അവർ ആമരൊക്കെ നനഞ്ഞ് വരും ഇഞ്ഞി
അവരും കൊണ്ടായിട്ടുണ്ടാവില്ല അല്ലേ
ഓയൽത്ത് കൊടക്കെണ്ട് ഓലിത്ത് ഏഹ് ഒരാള് കൊണ്ടോയിട്ടിണ്ടാവും ഒരാള് കൊണ്ടോയിട്ടു
ഇവിടെ കൊണ്ടുപോല കൊടയൊന്നും കൊണ്ടുപോകില്ല മഴ ഉണ്ടെങ്കി നനഞ്ഞ പോവന്നല്ല അത് ഇറങ്ങണ സമയത്ത് ത്താണെങ്കിലും കൊണ്ടോവൂല്ല
ആഇന്ന് രാവിലെ പോയപ്പോ അങ്ങനെയാണ് മയേജിയാണ് അപ്പൊ എന്നിട്ട് കോട്ട് ഇട്ട് കണിട്ട് കോട്ടിന്റെ കുപ്പായത്തിക്കുടെ പ്ലാന്റ് ഇട്ടിട്ടില്ലാന്നു പറഞ്ഞു ആ അങ്ങാടി എത്തുമ്പോത്തിന് എന്റെ പാന്റാകെ നനഞ്ഞ് നനയും എന്നട്ട് അവിടുന്നിങ്ങട്ട് പോന്നോണ്ട് യൂണിഫോം നനഞ്ഞേക്കണ് പറഞ്ഞോണ്ട് പോന്നോണ്ടിയറ അയിന് ഏതായാലും പിന്നെ കോട്ടിന്റെ ഫാന്റ് കിട്ടും
എന്നിട്ട് പിന്നെ അങ്ങനെ പോയി കോട്ടൊന്നും കൊണ്ടു പോകില്ല അതൊക്കെ ഒരു ഓന്റെ വിചാരം അതൊക്കെ ഒരു കുറവാണ്ന്നാണ്
ഉം
കോട്ടൊക്കെ കൊണ്ടോണെ
ഓന്ക്കെന്നന്നെ അവിടെ പോയിട്ട് അവിടെ ഇറങ്ങീട്ടും കൊറച്ച് നടന്നു പോവാണ്ട് സ്കൂളിന്റെ അടുത്തേക്ക്
ആഹ് ഇബനും അങ്ങന തന്നേണ് ആഹ് അങ്ങട്ട് സ്റ്റാൻഡിന്ന് നടക്കണ്ടേ
ഉം
ഇന്ന് നനഞ്‌ നനഞ്ഞവിടെ കുത്തിരുന്നോട്ടെ പറഞ്ഞ അങ്ങട്ട് കേക്കൂല പിന്നെന്താ കാട്ടാ കുടല്ല ഇല്ലായിട്ടന്നല്ല മക്കക്ക് കുടല്ലായിട്ടയാ ഒരാളു കുണ്ടോയ്ട്ടുണ്ടാവും ഒരാള് കുണ്ടോയിട്ടും ഉണ്ടാവില്ല
ഇവിടെ പിന്നെ കൊട ഇല്ല ഒന്നുള്ളത് കേടന്നതാണ് വാങ്ങാൻ പറഞ്ഞിരുന്നു ഇന്ന്
ആഹ് ഞാൻ ഇക്കുറി വാങ്ങിച്ചു കൊടല്ല കൊടല്ലെങ്കി കൊടല്ലെങ്കി കൊടല്ലാ അതുകൊണ്ട നനിയണത് അറയും അപ്പ കൊടെ ഇണ്ടെങ്കി കൊണ്ടോകോ അതൊട്ടില്ലേനും
ഇതു ഞാൻ വണ്ടി വെച്ച കണ്ട് മറന്നച്ചന്നെ തോന്നുണ്ട് ഇന്ന ഇവിടെ കാണണില്ല കൊറേ തെരഞ്ഞു
ഏഹ്
കടിൽ എണ്ടോ ചോയിച്ച അപ്പ കടേലില്ലാർന്നാ വണ്ടീല് വെച്ച് അവിടെ തറവാട്ടിലിണ്ട് ചോദിച്ച് ഞാന്
ഏഹ് ആഹ് ആഹ്
ഈ മാസറിയില്ലായിരുന്നു
ആഹ്
കാൺണോട്ത്തൊന്നും ഇല്ലാർന്നു
ആഹ് ആഹ്
നമ്മളാ അതിന്റെ സമയത്തെല്ലെ നമ്മള് നോക്കൊള്ളു
അതാണുള്ളതേ
എന്ന് മറന്ന് വെച്ചാ ഒന്നും അറിയില്ലല്ലൊ വെച്ച്ക്കണ് അതും അറിയില്ല എവിടേ വെ ച്ച്തൊന്നും അറില്ല
ആഹ അത അങ്ങനെ വെക്കും ആ അതങ്ങനെ വെക്കുംപിന്നെ നമ്മള് മയൊക്കെ കാണുമ്പളല്ലെഓർമ്മ ണ്ടാവുള്ളൂ പിന്നെപ്പോ മ യിം ങ്ങൊണ്ട് പോരു നോൽക്ക് പത്താ
ഇവള്ബണ്ടിക്ക് കേറാൻ പോകുമ്പനിക്ക് പോകുമ്പളാണ് ഞങ്ങള് രണ്ടാളും കൂടി പോകുമ്പളേ ഓൻ്റെ ർത്ത്കുട ഇണ്ടാവും ചെയ്യും
ആഹ് ഒന്നേമുപ്പത്തഞ്ചു ആയില്ലേ ഇല്ലെ അ ഓല് വരുമ്പോത്ത് ന തേലുണ്ടാ തേ ഇണ്ടാക്കാനൊന്നു ല്ലേയ്നു ഉർളകേങ്ങും കൂട്ടാനെ തേ ഇണ്ടാക്കേണ്ടിരും ഓൽക്ക് പ്പചോറും മാണ്ടിയേ നും
ആ
ഒരായുർവേദമാര് ന്നുടിിച്ച്യുന്നു അപ്പയിന് എറച്ചി മീനൊന്നും പറ്റൂല ർഞ്ഞ് കാണ്ട് അയ്ല് എറച്ചി മീനും മാങ്ങൂല്ല ഒൻമരുന്ന് കഴിച്ചാത്തെ ഞ്ഞ് പ്പഞ്ഞിപ്പ ഞങ്ങക്കും കിട്ട ലു ണ്ടാകുല
ആ
അരിഷ്ടാണ് ഇന്നാലുഅത് നിട്ട് ഞ്ഞ് പ്പോ മീനു ഒക്കെ മാങ്ങിയാ മതി മാങ്ങ്യാ മതി ന്നഒ കൂട്ടാണ്ടാകും ഈ കോഴിയൊക്കെ ല്ലേ കോഴിയൊക്കെ ദെത്താണ് മക്കളെടെ തെരകൂടാന്നല്ലാതെ ദെത്ത. അത് ഓന രണ്ടം ഏറെ കിട്ടി മറ്റോ നൊ രണ്ട് കുറഞ്ഞി ട്ടിയർ ഞ്ഞ് കാണ്ട്അക്കെത്തന്നെ കേസ്
ഇവിടെ പിന്നെ വലു വലുതും ചെറിയ മാറ്റള്ളത് കൊണ്ട് ചെറിയോൾക്കത്ര തന്നിട്ട് അറിയില്ല
ആ ആ ഇത് തന്നെ അയിന്ന് ആണ്ട് കൊടുത്താല് പിന്നിഅയിന്ന് ഇട്ക്ക ചോറിലാറെ കൂട്ടാന് എന്നട്ട് സാൻ ത്യണില്ല ഞാ പറഞ്ഞത് തെയ് തെയ്ണില്ല ഞാൻ പ റഞ്ഞികൊഴികൊക്കെ ന്തോലു വെല യാണ് ഇന്നാലും അത് വാങ്ങിയാലും അത് രണ്ട വെട്ടം വെ' ചാ ല്യാർക് ദത്ത് ദൂറെ കടിച്ചിട്ട് നീട്ടിക്കറി ണ്ടാക്കു ഞാാന് കുറന്നനെ ണങ്കില് തീരെ തേയിലാറേ നീട്ടിക്കറിയാണെങ്കിൽ ലാസ്റ്റ് കൊറച്ച് െവള്ളേങ്കിലും പാർന്ന് തിന്നലേ ജാർച്ച് തിന്ന കുമ്പളങ്ങാ കിട്ടിയോങ്ങക്ക്
ആഹ അതൊക്കൊട്ന്ന് കറിയ വച്ച് കഴിഞ്ഞില്ല
ഏ കുമ്പളങ്ങ മറന്നാണ് അർഞ്ഞിനു
അഅ് ഞാ ഓനെ പറഞ്ഞയ് ചീനു
ആ ആ പറഞ്ഞിന്നോട് മറന്നു ഞാന് കൊടുക്കാനും മറന്നല്ലോ മറ്റോട്ത്ത്ക്കും കൊടുക്കാൻ മറന്നു ന്നൊക്കെ പറഞ്ഞു ഞാ ഞാൻ ഇഞ്ഞി ഓരാരെയും വരുമ്പോ കാണൂലല്ലോ കര്തിക്കാണ്ട് അങ്ങനെ ഔടെ കൊടുത്ത തെയ്ന് ഓ ആ ബട രു വള്ളി ണ്ടായ തൈനി അയ്മ കൂടി ഇന്തായതാ
ഹേ അപ്രത്ത തോടൂലോ
ആഹ് അത് പ്പ ഞാനീ ഇതി ങ്ങനെ കുരു ഇത് വലിച്ചെറിഞ്ഞിട്ടേ
ആ ആ
കുരു അങ്ങനൊണ് എറിഞ്ഞീനു അപ്പ അയിന മൊൾച്ചിക്ക മുളിച്ചിട്ടയ്മെ കൊറേണ്ടായി അറിയാ തറവാട്ട്ക്ക് പ്പോ മൂന്ന ട്ടം കൊടുത്തു മറ്റോൽക്ക് കൊടുത്തു രണ്ടട്ടം കൊടുത്തു
കുയിച്ചിട്ട് നോക്കുമ്പോ ണ്ടാവൂലാ
അതാണല്ലത് കുഴിച്ചി ഇട്ട കാണ്ട് വല്ല കമ്പത്തില് തിണ്ടും അതൊക്കെ ഉണ്ടാക്കി വളമി കൊടുക്കുയാണെങ്കി ഉണ്ടാവൂല.
അവ്ട്ത്ത പൂളകളൊക്കെ എന്തായി മറ്റൊടുത്തും അന്റൊക്കെ?
ഒറ്റോൽത് പറിച്ചീനോ?
ഏ കേങ്ങ്ണ്ടെയ് നാ?
കേയ്ങ്ങ് കൊറവാണ് ന്നൊക്കെ പറഞ്ഞ്. അർച്ചും പൂളീം വെചീനി. ഇങ്ങട്ട് അയ്‌ന്നു കൊറച്ച് തന്നീനു ഇങ്ങോട്ട്. ഇന്റത് പർച്ച്ട്ട് ല്യ പറച്ചാനയിറ്റില്ല തോണ്-
ആഹ് അയ്‌ന്റെ മേലെ ഇങ്ങനെ, കൂർമ്പും ചുള്ളിയൊക്കെ വരുമ്പളാണ് തോന്ന്‌ന്നണത്.
ആഹ് ആ ആ. ആ ഒരു പ് ഒരു കായി ഉണ്ടാകും. വല്ല. നമ്മള് ഇങ്ങനെ തിരിച്ച് കളിച്ച് മ്പണ്ട്. ആ കായൊക്കെ വരുന്ന്‌. തീ കുഞ്ഞു കുട്ടികളായിക്കൊണ്ട് തോണ വച്ച. അപ്പോ അവ ഓളും പറഞ്ഞോ ഇ അങ്ങനെ.
അത് അയ്‌ന് മറഞ് അടീട്ട് പറച്ചതാവുലേ?
ആവു ന്റെ കയ് മറഞ്ഞാടീണ്.
ഏ.
കാറ്റടി
ഇവിടത്തൊക്കെ കയ്യും ഇവിടെനെരം തന്നെല്ല.
ആഹ് മറിഞ്ഞാടീക്ക മറിഞ്ഞാടീട്ട് നിട്ടു ഞാൻ ഇ താ മൊരട്ട് മണ്ണിട്ട് കൊടുത്ത് ന്നട്ട് നിക്കണ്ടേ. അലാക്കിന്റെ നീളം വെച്ച്ക്ക പൂള. ന്നട്ട്, നിക്ക്ണില്ല. മണ്ണിട്ട്ടുട്ടും കൊയ്ഞാടാണ്, ഇങ്ങട്ട് ഞാൻ അയ്‌ന്റെ തലപ്പൊക്കെ മുറിച്ച് കൊടുത്ത്ക്ക. ചോട്ടക്കായി മണ്ണം കൊറിംന്നൊക്കെ പറയുന്നെക്കാല്ലോ, നിക്കണ്ടേ.
അവിടെ മുറിച്ച കായ്ക്ക്. പിന്നെ എളമിച്ചം വെച്ച്കാൻണ്ട് പിന്നെ അയച്ച്ങ്ങന്ന്‌ ഉണ്ടാവലേക്കാരം.
ഇച്ചറീല കായ് വണ്ണം കൊറിംന്നൊക്കെ പറിണെക്കാ ഞാന് അഹ് നിക്കാഞ്ഞിട്ട് ഞാനാഹ് മുർ ച്ച് തല മുറിചൊടുക്കും ചെയ്ത്.
ഈ പാത്ത്ക്കന്നെ അടുക്കളന്റെ ഈ പാത്ത്ക്കന്നെ കാറ്റ് കേറ. ന്നട്ട് ഞാന് ആ സീറ്റ ക്ക ഈ വലിച്ചു കെട്ടിട്ടേ സീറ്റൊക്കെ, ഏത് നേരം കയറ് പൊട്ടികോണ്ട.
ആഹ.
ന്നിട്ട് ഞാന അതൊക്കെ ന്നിട്ട്, ഒക്കെ താത്തി കെട്ടീക്ക്ണ്. ഇപ്പൊ തലമക്കും ഇങ്ങനെ തട്ടീ കൂണ്ടാണ്. ന്നട്ട് ഇപ്പോ സീറ്റ് നിക്ക്ണ്ട് കയറ്.
ആഹ്
മറ്റേത് കാറ്റ് ഈ പാത്ത്ക്ക് നല്ലോം കാറ്റ്ണ്ട് പോണണ്ട്. പൂളി മറിഞ്ഞാടി സീറ്റ നേത് രം പൊട്ട്അ മേൽക്ക് പൊന്തിച്ചു കെട്ടീട്ടേ കാറ്റെടുത്തിട്ട്. അപ്പൊ ഞാൻ എന്നിട്ട് ഒക്കെ താത്തി കെട്ടിക്കാണ്. താത്തി കെട്ടിയാ പിന്നെ, ഇതാവും അപ്പൊ പിന്നെ കാറ്റിന് കുറവുണ്ട് പൊട്ടലിന്.
മ അഹ്
പിന്നെന്തൊക്കെ?
ആ ഇന്ന് തിലെ മയിലകള് വന്ന്.
ഏ മയില് വന്നാ. മയില് പിന്നെവടത്തെ ആൾക്കാ ആ.
കോയിക്കള് വന്ന് ചെൽക്കുംപോലെ, വന്ന്ങ്ങനെ ചൽക്കി തിന്നൊണ്ട്.
ആഹ് ഇവടെ ഇവിടേം ഇന്റെ ആൾക്കാരാണെന്റെ, ആഹ് ന്റെ ആൾക്കാരാണ് മയിലൊക്കെ പൊയ
ഉം അങ്ങനെ വരല്, മുറ്റത്ത് ഞമ്മള് കാണുമ്പോ അങ്ങനെ മുറ്റത്ത് നിക്കല് ല്യ. ഇന്നിപ്പോ അങ്ങനെ പോവാതെങ്ങനെ. ഞമ്മള് കോയിക്കള്,
ആഹ് ആ.
അതേപോലെ അങ്ങനെ രണ്ടെണ്ണം വന്ന്. മറ്റേതില് എപ്പളും ഉണ്ടാവല്ണ്ട്.
പെണ്ണും ആണുവാ? പെണ്ണാ?
രണ്ടും ഒരു പോലെ തന്നെയാണ് പൂവലും വാലൊന്നും തോന്നല്ല വാല് കൊറച്ച് നീളവുള്ള ഒന്നുമില്ല കൊറച്ചൊരു കാലുള്ളൂ
ആഹ് ആഹ് അഹ് പെണ്ണാണ് നീളള്ള താ അഹ് നല്ല നീളല്ലാ രസല്ലാതാണ് ആണ്
ഉ
ഇങ്ങട്ട് വരല്ണ്ട് കൊറ്ച്ച് കുട്ട്യാളിം മക്കളെ യൊക്കെ പെറുക്കിക്കൊണ്ട് വരും ആദ്യം ഒന്നും വറ്റൊന്നും തിന്നു ല്ലേയ്ന്നു ഇപ്പ പിന്നെ വ റ്റെക്കെ തിന്ന് പോകും
ആഹ് അതന്നെ വറ്റൊക്കെ തിന്ന്ണ്ടേ
ആഹ് വറ്റ് തിന്നൂല്ലേ നി ആദ്യം
ആഹ് ഇപ്പ എവിട്ന്ന്ത്തും കിട്ടാതെ അയപ്പോ കിട്ടുന്നിടത്ത് തിന്നാവും വേണേങ്കി
ആഹ് അതന്നെയാണ് മറ്റേത് ഇവിടെ നായ്ക്കളും ഇത് ഞാനാ വേസ്റ്റ് ഇടു ണേ നായ് മക്കളൊക്കെ വന്ന് തിന്നും അല്ലാതെ ഓല് തിന്നലില്ലേനും ഇപ്പൊ പിന്നെ ഓലും തിന്ന് പോകും ആഹ് ഇങ്ങളട്
നായക്കൾ പോയ എടുത്ത് കല്ലോട്ത്തും പേയളകി കൊണ്ട
പടച്ചോനെ ഇവിടെ ആകെണ്ട് നായിക്ക
ഉ ഏഹ് പേവിഷവാദേണ് റ്ഞ്ഞ് ഇന്നാളിപ്പോ ഒരു പെട്രോൾ പമ്പി ല് കണ്ടില്ലേ
ആഹ് എത്താ സിറ്റൗട്ട് ള്ളെ
ഒര് ചങ്ങായിനെ കടിച്ച് ണ്
ഏഹ് നാ പ്പടെ ആ മറ്റേ തൊടുലി ആ ഡബ്ബറിൽ ഇല്ല പേരണ്ടല്ലോ എഹ് ഡബർത്ത ആ പേരയില് നറ്ച്ചുണ്ട് അറിയേ അയില് ഓല് പാർക്കും ഉം ഓലെന്നെങ്കിലുംലൊക്കെ ഒന്ന് വന്ന് നിക്കും ഇപ്പ ഒന്ന് നിക്കലുമില്ല ആ നീര അടിച്ചൂരി തുടച്ചുപോന്നകാണാം കൊള മാ പ്പള ഗൾഫിന്ന് വന്നിട്ടേ നിക്കുള്ളൂ റ്ഞ്ഞ് കാണ്ട് ഓൽക്കാ ഓക്ക് അവിടിം തന്നെ ആ രൂല്ലല്ലെ ഇപ്പിം ഇമ്മിം അല്ലേ ള്ളൂ
ആഹ
അല്ല ആരുല്ലല്ല
പ്പം ഓല് പിന്നെ അങ്ങനെ നിക്കലില്ല നായ്ക്കളെ കൊണ്ടൊരു കളിയാണ് അറി വേസ്റ്റ് ഒക്കെ എത്ര ഇട്ടാലും തിന്നു പോകും ആഹ് കുട്ടികള് എത്ര ഇട്ടാലും തിന്നും പറയേ നായ്ക്കള് ഉണ്ടായിറ്റേ ഇന്നാ യിക്കോട്ടെ ങ്ങളെ പണിയാള് നോക്കി
റേഞ്ചിന് എന്തേലും പ്രശ്നമുണ്ടോ അങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോന്നുണ്ട്
ഞാ പ്പം പോവും അലോ